ഹലോ
ഹലോ
ആ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ?
ആ കേൾക്കുന്നു കേക്കുന്നുണ്ട് പറഞ്ഞോ.
ആ പിന്നെ എന്തോണ്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ?
ആ സമാധാനം സ്വസ്ഥം കഴിച്ചോ?
അ ഇല്ല ഇല്ല കഴിക്കാനൊക്കെ പോന്നേള്ളൂ അവിടെ എന്തയി കഴിച്ചോ?
ഇല്ല കഴിക്കാൻ പോവാ എന്ത്വാ കഴിക്കാൻ?
ഇവിടെ ഇന്ന് ദോശയും സാമ്പാറുവാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു.
ആ ഇവിടെ ദോശയും ചമ്മന്തി കഴിക്കാൻ പോവാ ഞാ
ആന്നോ പിന്നെ ചമ്മന്തിയും ആ് ആ ആ മഴയൊക്കെ ഉണ്ടോ?
ആ ഇപ്പൊ ഇവിടെ അത്യാവശ്യം മഴ കുറവായിപ്പ. നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു.
ആയിരുന്നോ ആ മീനൊക്കെ കിട്ടുന്നുണ്ടോ?
ആ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ചാളയാ തോന്നുന്നിന്നു കിട്ടിയത് അവിടെ കിട്ടുന്നുണ്ടോ?
ഇവിടെയും കിട്ടുന്നുണ്ട് പക്ഷെ ട്രോളിംഗ ഒക്കെ ആയോണ്ടേ മീനൊക്കെ കുറവാ ഇപ്പം.
അ ആ
കാരണം കടലിലൊന്നും ആരും പോവുന്നില്ലല്ലോ മീന് എടുക്കാനൊന്നും. പിന്നെ വള്ളത്തിൽ നിന്നുള്ള മീനുകളും അധികം നല്ലതല്ലല്ലേ ത്ര ദിവസത്തെ പഴക്കം വരുത്തില്ലേ?
ആ അല്ലെങ്കിൽ കായലിലെ മീനൊക്കെ വേടി ക്കണം അല്ലേ?
ആഹ കായല മീൻ നല്ല ആയിരിക്കും പക്ഷെ കായല മീൻ ആകുമ്പഴത്തേക്ക് പൊടി മീനാകുമ്പം വൃത്തിയാക്കാൻ പാടല്ലേ
ആ
ആ അന്നേരം അങ്ങനെയൊക്കെ പോന്ന് ഉച്ചക്കത്തേക്ക എന്തോഞ്ഞി
ഉച്ചക്കത്തേക്ക് ചോറ് കറി ചമ്മന്തി മോര് മീൻ വർത്തത് ആ
ചക്കിം
ചക്കയും മാങ്ങയൊക്കെ തീർന്നു സീസണക്കെ കഴിഞ്ഞിപ്പം.
കഴിഞ്ഞോ ആഹ് ഇവിടെ ഇന്ന് ചക്ക ചക്കയുണ്ട്. ച ക്കെടത്താനായിട്ട് പോണം.
ആഹ്. അവിടെ എന്താ ഉച്ചക്ക് കഴിക്കാൻ?
ഉച്ചക്ക്യത്തേക്ക് ചക്കയുണ്ട്. അത് ചക്ക വീട്ടിലാ നിക്ക്യുന്നതേയ്. പ്ലാവ് അന്നേരം അടർത്താനാ യിട്ടൊക്കെ പോണം. പിന്നെ നെത്തോലി കിട്ടിയിട്ടുണ്ട്. അത് വൃത്തിയാക്കണം. വൃത്തിയാക്കിട്ട് മാങ്ങയിട്ട് കൂട്ടാൻ വെക്കാന്ന് വെച്ച്.
മാങ്ങയൊക്കെ ഉണ്ടോ അടെ?
മാങ്ങ ഇപ്പം വെള്ളം മഴയും വെള്ളം ഒക്കെ ആയൊണ്ട് വലുതായി ട്ടില്ലെങ്കിലും വിളഞ്ഞ ആണെങ്കിലും പിന്നെ ചെറിയപുളിപ്പൊക്കെ ഉള്ളത് കിട്ടും. നമുക്ക് മീനകത്ത് ഇടാനായിട്ടൊക്കെ ഉള്ള പരുവത്തിനുള്ളതേ.
ആഹ് ഇവിടെ മാങ്ങാ സീസണ കഴിഞ്ഞ്. ആഹ് എല്ലാം പഴുത്ത മാങ്ങ കിട്ടീന്നു.
കിട്ടി ആഹ് നമുക്കും ഇവിടെ ഈ വർഷം ഇഷ്ടംപോലെ മാങ്ങയും ചക്കയോക്കെ കിട്ടിയായിരുന്നു.
ആഹ് പിന്നെ ചക്കയൊക്കെ ആവുമ്പോ പിന്നങ്ങ് മണവാണ് അയിന്റെ.
ആഹ് അതാ പഴുത്ത ചക്കയൊക്കെ ആവുമ്പോ ഭയങ്കര ഇതല്ലേ.
അതാ. വീട്ടിലോട്ടൊന്നും കേറാൻ പറ്റത്തില്ല അത്രയ്ക്കും മണവാ ആര് വന്നാലും ചോദിക്കും ചക്കയുണ്ടോന്നേ.
ആഹ് നമുക്ക് ഒത്തിരി കെട്ടിപ്പൂട്ടി വെക്കാനൊന്നും പറ്റത്തില്ല ചക്കയൊക്കെ ആവുമ്പഴ്ത്തേക്ക്.
അതാ.
ആഹ് അതേപോലെ ഈ നെത്തോം ഒണക്കമീനും. വറ്ക്കുന്നത് ആഹ് അതിന്റെ മണാവുമ്പം അതെ എല്ലായിടും അങ്ങ് ആവും. എല്ലായിടം ആവുമ്പോഴ്ത്തേ പിന്നെ നമ്മള് ഏഹ് നമ്മുടെ ഉടുപ്പുകളിലും വായുവിലും മൊ ത്തം ആ മണം നിക്കുന്ന കാരണം നമുക്കൊരു ബുദ്ധിമുട്ടാ അത്.
കഴിക്ക്യാനും നല്ല രുചിയായതോണ്ട് പിന്നെ എല്ലാരും അങ്ങ് വേടിക്കും.
വേടിക്കും ആഹ്. രുചിയുണ്ട് പിന്നെ മണവേ ഉള്ളൊരു ബുദ്ധിമുട്ട്.
ആഹ്.
ആഹാരവല്ലിയോ. ഇവിടെ ചക്കയ് ചക്ക ആയോണ്ടിന്ന് ദാ നത്തോലി മീ മാങ്ങയിട്ട് കൂ ട്ടാൻ വെച്ച് വെക്കാംന്ന് വെച്ചതേ.
ആഹ് ആഹ്.
അതാവുമ്പം ചക്കയും മീൻകൂട്ടാനും കൂടി കഴിക്കാല്ലോ. അവിടൊക്കെ എൽ അവിടൊക്കെ എല്ലാർക്കും ചക്കയൊക്കെ ഇഷ്ടവാന്നോ?
ആഹ് ഇവിടെ ചക്ക എല്ലാർക്കും ഇഷ്ടാ. ചക്ക ഉണ്ടെങ്കി വേറെ കറിയൊന്നും വേണ്ട ഇവർക്കാർക്കും.
വേറെ, ആഹ്ഹാ. ചക്ക വറ്ക്കുവോ ചക്ക വറ്റലായിട്ട് ഉണ്ടാക്കുവോ?
ആഹ് ചക്ക ഈ വട്ടം അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞ വട്ട ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് ചക്ക വറ്റല്.
ആന്നോ.
ഇത് എന്താ ചക്ക വെച്ച് കൊറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കത്തി
ഉണ്ടാക്കും അതെ. നമ്മള് അടയൊക്കെ ഉണ്ടാക്കുവല്ലോ ചക്കയട ആഹ്. ആഹ് അലുവ.
ക്ക ഉണ്ടാക്കും നമ്മള്. അവിടെ എല്ലാർക്കും സുഖാണോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ പറയുന്നേ ഉം